പഠിക്കാൻ പറ്റുന്നുണ്ടോ
ഹലോ
കേക്കുന്നുണ്ടോ
ഇല്ല കേക്കാ പറ്റുന്നില്ല
എനിക്ക് കേക്ക് കേക്കാൻ പറ്റുന്നുണ്ടോ ഞാൻ സംസാരിക്കുന്നത്
ആഹ ഇപ്പൊ കേക്കാൻ പറ്റുന്നുണ്ട്
ആഹ എന്തൊക്കെയുണ്ട് വിശേഷം സു ഗാണോ
ആഹ പനിയാ
പനിയായോ എന്തറ്റി മഴയൊക്കെ നനഞ്ഞോ
പനിയ നല്ല ശരീരവേദനയും തൊണ്ടവേനയും തലവേനയും എല്ലാം ഉണ്ട്
അതെന്ന വല്ല കൊതും കടിച്ചാണോ അതോ ഇനി വല്ല കൊതു കടിച്ച വല്ല ഡെങ്കിപ്പനി ആയതാണോ അതോ ഇനി മഴ നിറഞ്ഞോ നോർമൽ പനീ വല്ല ആയതണോ
ഹലോ ശരിക്കു ക്ലിയർ ആവുന്നില്ലല്ലോ
ഞാൻ പറയുന്നത് കേക്കാൻ പറ്റുന്നില്ലേ
ഇപ്പൊ കൊറച്ച കേക്കാൻ പറ്റുന്നോള
പക്ഷെ എനിക്ക് ക്ലിയർായിട്ട് കേക്കാം
ഇപ്പൊ കൊറച്ച് കേക്കാം
എനിക്ക് നല്ല പോലെ കേക്കുന്നുണ്ട് ഉ
ആഹ് എനിക്ക് പക്ഷേ കേക്കാൻ പറ്റുന്നില്ല ചെറുതായിട്ട് കേൾക്കാൻ പറ്റുന്നോളു പറഞ്ഞോളു
ആണോ പനിയ ഉണ്ടോന്നൊക്കെ അറിയിഞ്ഞ പനിയാണെങ്കി എങ്ങനെ ആശുപത്രിലൊക്കെ പോയോ മരുന്നൊക്കെ
മം ഫൈ യാത്ര ചെയ്തിട്ട് ആണ് ഭയങ്കരമായിട്ട് വയ്യ തലവേദനയും ശരീരവേദനയും എല്ലാം ഉണ്ട് മൊത്തത്തിലങ്ങ് വയ്യ
ഒരു ഇഞ്ചക്ഷൻ എടുക്കാൻ മേലായിരു ന്നോ
ഓ ഇനി എന്തായാലും നാളെ എങ്ങാലും പോകാവെന്ന് വരീ ഹോസ്പിറ്റല്
ഒന്ന്‌ പോയി ഒരു ഇഞ്ചക്ഷൻ എടുത്ത് നോക്ക് ചെലപ്പോ അങ്ങ് മാറുവാ യിരിക്കും
അപ്പ മാറുവായിരിക്കും ഹോസ്പിറ്റലുളൊക്കെ ഒന്ന് പോയി ഡോക്ടറെ കണ്ടാലേ ചിലപ്പോ അങ്ങ് മാറ കിട്ടുവായിരിക്കും നാളെ എന്തു ആയാലും പോകണം വെച്ച് താമസിപ്പിക്കുന്നില്ല
മ ഇപ്പോഴത്തെ പനിയല്ലേ വല്ല ഡെങ്കിപനി പനിയാണെങ്കിലേ കൊതുകുകള് പരത്തുന്ന അല്ലേ
ഉം അതെയോ ആഹ് ഇപ്പഴത്തെ പനിയെല്ലാം അങ്ങനാണെന്ന് ല്ലാരും പറയുന്നു അങ്ങനെയാണ് ഇപ്പൊ പനിയാന്ന് സൂക്ഷിക്കണം പനി പകർച്ചപ്പനി ഉണ്ടെന്നൊക്കെയാ പറയുന്നത്. എന്തുവായാലും എനിക്കും ഹ് ഒട്ടും വയ്യ എന്തുവായാലും മോ പറഞ്ഞത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു എനിക്കും അങ്ങൊട്ടും വയ്യ സ് ശരീരത്തിനെല്ലാം നല്ല വേദനയുണ്ട്.
ഈ ഡെങ്കിപ്പനീന്നൊക്കെ പറയുമ്പോ ദേഹത്തു വേദന ജോയിൻറ്സ് പെയിൻ ഒക്കെ വരും നമ്മുടെ ഈ കൈ കൈ മുട്ടിനും കാൽമുട്ടിനും ഒക്കെ പനി വരും അത് ഈ കൊതുക് പരത്തുന്നതാ. ഈഡിസ് ന്ന് പറയുന്നൊരു കൊതുവ് പരത്തുന്ന അത് കേട്ടോ
ഉം ഇബടെ കൊറച്ച് കൊതുകിന്റെ ശല്യം ഉണ്ട്.
ഉം അവടെ വെള്ളം കെട്ടി നിക്കാനൊന്നും അനുവദിക്കരുത് കെ ട്ടോ പ്ലാസ്റ്റിക്കിനകത്തോ പ്ലാസ്റ്റിക് കവ നകത്തുവൊക്കെ ഈ ആ വെള്ളം കെട്ടി നിക്ക്വല്ലോ മഴ സമയം മഴ പെയ്യുന്ന സമയത്ത് അപ്പ അങ്ങനെയുള്ള സമയങ്ങളിലൊന്നും ഇത് അനുവദിക്കാതിരിക്കുന്നാ ഏറ്റവും നല്ലത്.
ഞാൻ മാക്സിമം ഇവിടെല്ലാം നല്ല വൃത്തിയാക്കിയിട്ട് പരിസരം എല്ലാം വൃത്തിയാക്കി ഏഹ് ചെടിച്ചട്ടി ഒക്കെ ഉണ്ടേ. ചെടിച്ചട്ടിയിലൊന്നും വെള്ളം കെട്ടിക്കെടക്കാൻ അനുവദിക്കത്തില്ല പിന്നെ പ്ലാസ്റ്റിക് കവറൊന്നും ഇടത്തില്ല ചപ്പ് ചവറുകളൊന്നും ഇട ത്തില്ല ഞാന്. പിന്നെ തൊട്ടപ്പുറത്തെ വീട്ടിലൊക്കെ കൊറച്ച് ചപ്പ് ചവറ്കളും പ്ലാസ്റ്റിക് കവറെല്ലാം കൂ കൂട്ടിയക്കെ ഇടും. ഇനി അവടന്നക്കെയായിരിക്കും വെള്ളം കെട്ടിക്കിടന്ന് കൊതു ആയി ഇം ഇങ്ങോട്ട് വരുന്നെ എനിക്ക് തോന്നുന്ന്. അതായിരിക്കും കാരണം
എന്തായാലും പഞ്ചായത്തീന്ന് ഒരു ബോധവത്ക്കരണ ക്ലാസ് ന്റെ ആവശ്യോണ്ടല്ലേ ഇപ്പം
ഒരു ബോധവൽക്കരണ ക്ലാ ക്ലാസ് അയൽ അയലത്തുള്ളവർക്കും എല്ലാം കൊടുത്ത് കഴിഞ്ഞാൽ കുറച്ച് നല്ലതായിരിക്കും
അതെ അത് മാത്രല്ല ഈ പഞ്ചായത്തീന്ന് പണ്ടൊക്കെ ആണെങ്കിലേ ഇങ്ങനെ പൊക അടി ടിക്കാൻ വരുവായിരുന്നു കൊതുകിനെ കൊല്ലാൻ ഓർമ്മയുണ്ടോ
ആണല്ലേ ഉം പിന്നെ എന്തായാലും ഈ ഡെങ്കിപ്പനീന്ന് പറയുന്നില്ലേ ശരിക്കും സംഭവിക്കുന്ന എങ്ങനാന്നറിയാമോ ഒരു കൊതുക് ഒരു രോഗിയെ കടിച്ചിട്ട് ആ കൊതുക് മറ്റൊരു ആളെ അതായത് ആരോഗ്യവാനായിട്ടുള്ള ഒരാളെ കടിക്കുമ്പം ഈ രോഗിയുടെ ശ രീരത്ത് ഉള്ള വൈറസ് ഉണ്ടല്ലോ ഇത് ശരിക്കും ഒരു വൈറൽ പനിയാണ് ഈ വൈറൽ പനിയെന്ന് പറഞ്ഞാ ഈ വൈറസ് ഈ കൊതുക് പോയി ഈ രോഗിയെ കുടി കുത്തുമ്പം ഈ ചോര വരുവല്ലോ ആ ചോര വഴി ഇതിന്റെ ഈ ഉമിനീർ ഗ്രന്ഥിയുണ്ട് ഗ്രന്ഥിയില് വന്ന് ഇത് എന്താണ് വളരും ഈ വൈറസ് വളരും വളർന്നു കഴിഞ്ഞിട്ട് ഈ വൈറസ് വളർന്നു കഴിഞ്ഞ് അത് പിന്നെ അവിടെ കൊറേ നാള് നിക്കും എനിക്ക് തോന്നുന്നു ഒരു ഏഴ് പ്രാവശ്യം എങ്ങാണ്ട് ഏഴ് ആഴ്ചയോ അങ്ങനെ ഒരാഴ്ചയോ അങ്ങനെ എന്തോ ഒരു ഇതുണ്ട് കണക്കുണ്ട് അത്രയും നാള് ഒരു കൊതുകിന്റെ മേലെന്ന് പറക്കാൻ അതിന് താമസിക്കാൻ പറ്റും അപ്പൊ ഒരു കൊതുക് ഒരാള് രോഗിയെ കടിച്ചിട്ട് വേണെങ്കിൽ ഏഴു പേർക്ക് വേണേ വരെ ഇത് വേണമെങ്കിൽ പനി കൊടുക്കാൻ പറ്റും ഈ വൈറൽസ് കൊടുക്കാൻ പറ്റും അങ്ങനെയാണ് ഈ പനി പകരുന്നതെന്നാ പറയുന്നെ ഈ ഡെങ്കി പനി മാത്രമല്ല ഇപ്പൊ ഒരുപാട് വയറൽ പനിയൊക്കെ ഉണ്ടല്ലോ ഈ എച്ച് വൺ എൻ വൺ അങ്ങനെയുള്ള പനികളും ഉണ്ടല്ലോ ഇപ്പൊ പ്രത്യേകിച്ച് മഴക്കാലാവുമ്പോ ഒരുപാട് പകർച്ച വ്യാ ഉണ്ടാകുന്ന ഒരു
ഉം പക്ഷെ എനി ക്കങ്ങനെ എപ്പഴും പനിയൊന്നും വരാറില്ല ഇടക്കിങ്ങനെ ഒരു പനി വരും പക്ഷെ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടെനിക്ക് ഇതുവരെ ഉണ്ടായി ആദ്യമായിട്ട എനിക്ക് ഈ ഒരു പനി വന്നിട്ട് ഭക്ഷണം കഴിക്കണോംന്നില്ല ഒന്നും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. രാവിലെഴുന്നേറ്റ് എന്തെങ്കിലും എന്തെങ്കിലൊന്ന് കുറച്ചെന്തെങ്കിലൊന്ന് കഴിക്കും. അത് തന്നെ ശരീരത്തിനൊരു ബലം കിട്ട ട്ടട്ടെന്ന് കരുതിയ എന്തെങ്കിലും കഴിക്കുന്നത്. പക്ഷെ പഴയതു പോലെ ഇപ്പങ്ങോട്ട് പിടിച്ച് നിൽക്കാൻ പറ്റുന്നില്ല ശരീരം
എന്നാലും ഒന്ന് ഹോസ്പിറ്റലിൽ പോകാമെന്ന് കരുതി
ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോ അവര് ഇഞ്ച ക്ഷനെടുക്കുമ്പോ ചെലപ്പോ അങ്ങ് മാറുവായിരിക്കും. എന്തായാലും ആദ്യം തന്നെ രോഗിയെ കണ്ട് മരുന്ന് മരുന്ന് മേടിച്ചിട്ട് രോഗം എന്താണെന്ന് കണ്ട് ചികിത്സിക്കുന്നതാ ഏറ്റവും നല്ലത് അല്ലാതെ നമ്മള് വീട്ടിലിരുന്ന് സ്വയം ചികിത്സ സ്വയം ചികിത്സ എടുത്ത് കഴിഞ്ഞാല് ഉറപ്പായിട്ടും ആ അസുഖം മാറത്തില്ല സാർ, മാറത്തില്ലെന്ന് മാത്രല്ല, വേണോങ്കി, അത് വേറൊരു, വാ, വ്യാധിയിലേക്ക്, പോകാൻ പറ്റും.
നിക്കും, തോന്നുന്നത്, പറഞ്ഞത് ശരിയാണെന്ന്, കാരണംന്ന്വെച്ച്, ഞാൻ രാവിലെ, ഒരു ഫുഡ് കഴിച്ചിട്ട്, കുറച്ച് ഫുഡ്‌, കഴിച്ചതിനു, ശേഷം, ഞാനൊരു, പാരസെറ്റമോൾ, എടുത്ത് കഴച്ച്, കൊറച്ച് വെള്ളം കൂടുതൽ കുടിച്ച്, കുടിച്ചെന്ന് പറഞ്ഞാ, വെള്ളം ഗുളിക, കഴിച്ചഴിഞ്ഞാ, കൂടുതൽ വെള്ളം, കുടിക്കണം, എന്നാണല്ലോ പറയുന്നത്, അതുകൊണ്ട്, ഞാൻ, എന്തോ, ചെയ്തന്നറിയോ, കുറച്ച്, വെള്ളോം, കൂടുതൽ, കുടിച്ച്, കുടിച്ചിട്ടും, എനിക്ക് രീരം, എല്ലാം, തളർന്ന്പോവുന്നത്, പോലെ അപ്പൊ, നളെ നല്ലത് ഹോസ്പിറ്റിൽ, പോയി ഡോക്ടറെ കാണി ച്ച്, കാണിക്കുന്നതാ, നല്ലതെന്ന്, എനിക്ക്, തോന്നുന്ന്.
അതെ, ഒരു ഇഞ്ചക്ഷനൊക്കെ, എടുത്ത്, കഴിയുമ്പോ അതങ്ങ് മാറും, അതാ രിക്കും, നല്ലത്, പിന്നെ, മിക്യവാറും, ഇതിന്, വെ, തെ, തരുന്ന, മരുന്നെന്ന്, പറയുന്നത്, പാരസെറ്റമോൾ തന്നെ യായിരിക്കും, അല്ലാതെ, വേറെ, മരുന്നൊന്നുംല്ലല്ലോ.
അപ്പൊ, ഈ, ഹോസ്റ്റ ച്ചെന്നാലും, പാരസെറ്റാമോൾ, കഴിച്ചിട്ട് കൂടി, ഇത്, കുറവില്ലല്ലോ, അപ്പൊ നാളെ എന്ത, റെസ്റ്റാണോ ഇതിനാവശ്യം.
ഇതിന്, റസ്റ്റും, പിന്നെ ധാരാളം വെള്ളവും, കുടിക്കണം, പിന്നെ ഈ, ഹോം റെമഡി, ആയിട്ട് പറയുന്ന, കേക്കാം, ഈ, നമ്മുടെ, ഇതുണ്ടല്ലോ, നമ്മുടെ, പപ്പായ. പപ്പായ, മരത്തിന്റെ ഇലകള്, പ പപ്പായ, മരത്തിന്റെ, ഇലകള്, എട്, നമ്മള്, അതിന്റെ, ജ്യൂസ്, എങ്ങാണ്ട്, കുടിക്കുന്നത്, നല്ലതാണ്, എ യിട്ടുണ്ട്. ഇത്, മെയിനായിട്ടും, പ്ര, രോഗപ്രതിരോധ, ശേഷി കുറയ്ക്കുന്ന, ഒരു അസുഖ, ആണെന്നാണ്, ഞ കേട്ടിട്ടുള്ളത്, ശരിയാണൊന്നെനിക്ക്
ആ, പിന്നെ, കൊറച്ചു, പേര്, എന്റെടുത്ത്, പറഞ്ഞുതന്നിരിക്കുന്ന ങ്ങ ന്താണന്നറിയോ, ഈ, പപ്പായടെ, പപ്പായ, മരത്തിന്റെ, ഇളം തളിരെല. എടുത്ത്, നല്ല മാതിരി, അരച്ചിട്ട്. അത്, ഉരുളകളാക്കി, അരച്ചിട്ട് ജ്യൂസ്, പോലല്ല, ഉരുളകളാക്കി, അത്, വിഴ ന്നുന്നത്, നല്ലതാണത് കയ്പ്പാണോ, എന്താണെന്ന്, എനിക്കറിയത്തില്ല, അത്, വിഴുങ്ങുന്നും, നല്ലതാണ് അപ്പം, ഈ കൗണ്ട് കൊറ പോന്ന, സംവിധാനം, കൗ, കൗണ്ട്, കുറയത്തില്ലേ, അതിൽ നിന്ന്, കൗണ്ട് കൂടി, കിട്ടു ക്ക്യ, പറയുന്നത്, ഡെങ്കിപ്പനി, വന്നു, കഴിഞ്ഞാല്
ആഹ, അത് പിന്നെ, പ, പപ്പായ, കഴിക്കുന്നത്, നല്ലാന്ന്, കേട്ടിട്ടുണ്ട്, പപ്പായേ. അല്ലാതെ, ഫ്രൂട്ട്സ്, ആയി ഇട്ടും, പിന്നെ, പച്ചക്കും, ഒക്കെ കഴിച്ചാൽ, നല്ലതാന്ന് എന്ന് കേട്ടിട്ടുണ്ട് അടുത്ത്, ഒരു ഡെങ്കിപ്പനിയുള്ള, രോഗി ഉണ്ടെങ്കില്. നമ്മളത്, കൂടുതൽ ശ്രദ്ധിക്കണം, എന്നാണ് പറയുന്നത്, ഇപ്പോഴാണെങ്കി, കൊച്ചു പിള്ളേർക്കൊക്കെ, അസുഖങ്ങളും വരുവാന്ന്, വരാ, വരാനൊക്കെ, ഭയങ്കര, എളുപ്പമല്ലേ. അവർക്കും, ഇമ്മ്യൂണിറ്റി, കുറവല്ലേ അപ്പൊ, നമുക്ക് മുതിർന്നവർക്ക്, അസുഖം, ഉണ്ടെങ്കില് ചെറിയ കുട്ടികൾക്കും, പെട്ടെന്ന് വള പകരുവല്ലോ. അങ്ങനെ വീട്ടില്, കൊച്ചു കുട്ടികളൊക്കെ, ഉണ്ടെങ്കില്, അവരെ ക്കൂടെ, ഒന്ന്, ശ്രദ്ധിക്കുന്നതല്ലതാട്ടോ, പിന്നെ വീട്ടില്, കൊതുകൊന്നും, വരാതിരിക്കാനായിട്ട്, കൂടുതലും, ഒന്ന്, ശ്രദ്ധിക്കുന്നത്, നല്ലതാ പിന്നെ ഈ, സന്ധ്യാസമയത്ത്, പുകയ്ക്കുന്നത് നല്ലതാണ്, കേട്ടോ.
ഉം, അപ്പം, ഞാന്, സ് സന്ധ്യാസമയം, ആവുമ്പോഴത്തേക്ക്, ഞാൻ, കഥവ്, ഒരു, ആറ് മണി, കഴിഞ്ഞ്, കഴിഞ്ഞാ, ഞങ്ങള്, ഡോറ്, ക്ലോസ്, ചെയ്യും. ഡോറ്, തുറന്ന് പിന്നെ, കൊതുക്, എങ്ങനെ കടിക്കാറില്ല, പി, തെങ്ങന, അനിയ ണ്ടോന്നും, നമുക്കറിയത്തില്ല, നി അങ്ങനെ, എങ്ങാനും, പകർന്നതാണോ ഒരു, വിവര, ഒരു, ആ, അറിവുല്ല, കാരണം, അടുത്ത പനിയുള്ളതായിട്ടൊന്നും, എനിക്ക്, അറിവില്ല. എന്തുവായാലും, ഞാൻ, നാളെ, രാവിലെ, ഹോസ്പിറ്റലിൽ, പോകുന്ന ഡോക്ടറിനെ, കാണുന്നു ആ, അപ്പൊ, അറിയാം കറക്റ്റായിട്ടറിയാം, ഡെങ്കി, പനിയാണോ, അതാ നോർമൽ പനിയാണോ, എന്തുകൊണ്ടാണ്, ഇങ്ങനെ, ശരീ തീര, വേദനയും, കാല്, വേദനയും, സന്ധികൾക്കെല്ലാം, വെ, നല്ല വേദനയുണ്ട്. നല്ല വേദനയുണ്ട് ആദ്യത്തെ ദിവസംസ തുടക്കത്തിൽ എനിക്ക് തലവേദന നല്ല മാതിരി ഉണ്ട്. തലവേദന കുറവുണ്ട് ഇപ്പൊ കൈക്കും കാലിനും എല്ലാം നല്ല വേദനയാണ്.
ചിലഅസുഖങ്ങൾാണെങ്കിൽ വായുവിൽ കൂടെ പകരുമന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ ഈ അഴുക്ക് വെള്ളം അങ്ങനെ എന്തെ ഉണ്ടോ ഈ അഴുക്ക് വെള്ളത്തിൽ വെല്ലതും ചവിട്ടി അസുഖം വെല്ലതും വന്നതാണോ അങ്ങനെ മുറിവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കില് നമ്മുടെ ശരീരത്തെ കാലിലൊക്കെ ഈ എന്തെങ്കിലും. മുറിവുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കില് നമ്മൾ ഈ അഴുക്ക് വെള്ളത്തിൽ ചവിട്ടുമ്പം നമുക്ക് ആ വെള്ളത്തിൽക്കൂടെ. അസുഖം ആ അണുക്കൾ നമ്മുടെ ശരീരത്തിലേക്ക് കയറും അങ്ങനെ മുറിവൊക്കെ. കാലുണ്ടെന്നുണ്ടെങ്കിലോ ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ ചിലപ്പോ അതുവഴി വന്നതാണെങ്കിലോ?
ഞാൻ അഴു എന്റെ കാലിൽ മുറിവൊന്നും ഇില്ല അഴുക്ക ഉുള്ള ത്തിലൊന്നും ചവിട്ടാറില്ല മാക്സിമം ഞാൻ എവിടെയെങ്കിലും വെള്ളം കെട്ടിക്കിടന്നാല് ആ വെള്ളത്തിലൊന്നും ച അെ എനിക്ക് വെള്ളത്തിനകത്ത് വല്ല അഴുക്കുണ്ടോന്ന. നമുക്ക് അറിയത്തില്ലോ അംഗസ്സിലുണ്ട് അതുകൊണ്ട് ഞാൻ വെള്ളം അഴുക്കള്ളക്കെ കണ്ട കഴിഞ്ഞാല് സമയം പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഞൻ ആ വെള്ളത്തിൽ ചവിണ്ടാതെ മാറിയാ നടക്കാറുള്ളത്.
ഈ പനി ചിലപ്പോഴ ഈ വായുവിൽ കൂടെൊക്കെ പകരും. അതായത് ചില അസുഖങ്ങള് വായുൽ കൂടെയും പകരും. നമ്മൾ ഈ രോഗികളൊക്കെ നമ്മൾ ചിലപ്പോം ഇങ്ങനെ പോകുന്ന വഴിക്ക് ചിലപ്പോ നമ്മുടെ അടുത്തിരുന്ന ആരെങ്കിലും. ഒ തുമ്മക്കുകയോ ഒന്ന് ചുമക്കുകയോ ചെയ്യുമ്പോ അതുവഴിയും. പകരം.
ഓ നീ അങ്ങനെ എങ്ങാനും ആയിരിക്കും നടന്ന സംഭവം കാരണം ചില അപ്പൊ ഞാൻീ പോകുന്ന സമയത്ത്. ക്കിലുംപോുന്ന ടൈമില് ഇങ്ങനെ നടന്ന് പോകുമ്പ ചു തുമ്മോ ചുമക്കോ ഒക്കെ നമ്മൾ അറിയുന്നില്ലല്ലോ അൻങ്ങന അങ്ങനെയാണോന്നും അറിയത്തില്ല അല്ലാതെ തൊട്ടടുത്ത ആർക്കും പനി ഉള്ളതായിട്ടും അറിയത്തില്ല വീ വീട്ടില് വേറെ ആർക്കും പനിയുമില്ലായിരുന്നു.
ഉം എന്നാ ശരി എന്നാ നാളെന്ന് ഹോസ്പിറ്റൽ വരെ പോകട്ടെ. നാളെ വിളിക്കാമീ.